ഹലോ
കേക്ന്നുണ്ടോ?
ഏ കേക്ക്‌ന്നില്ലേ?
ഉം ആ ഇപ്പ കേക്ക്‌-
കേക്കാൻ പറ്റ്ണില്ലെ ആഹ് ഓകെ ഹ ഹാ എന്തൊക്കെയ്ണ്ട് വിശേഷം. ഉം സുഖായ്ട്ടിരിക്കുണു എന്തഇങ്ങളെ വിശേഷം.
ഞാന് സുഖായിട്ട് ഇരിക്കുന്നു നന്നായിട്ട് ഇന്ന് ഒറങ്ങി നീറ്റ് ഉച്ചക്ക് ചോറ്ന്ന് കഴിഞ്ഞപ്പോ. നന്നായിട്ടൊന്നൊറങ്ങി.
അതെയോ എന്തേലും സ്പെഷ്യല് ഇണ്ടാക്കിന്നൊറങ്ങാൻ മാത്രം.
ഹേയ് സ്പെഷ്യൽ ഒന്നുംല്ല എന്നാ ചിക്കനൊക്കെ ഇണ്ടന്ന് അതെല്ലാ ഞായറാഴ്ച്ചേ ഇണ്ടാവും.
ആഹ അല്ല നമ്മള് ഉറങ്ങാ ബിരിയാണി കാര്യങ്ങളൊക്കെ ഇണ്ടാക്കുമ്പഴാണ് നല്ലോരൊറക്കം കിട്ടല്.
അല്ലടാ ചോറ്ന്നെയ്ഞ്ഞ എന്തോര പെയ്ച്ച് ഇന്നെല്ലാരുണ്ടല്ലൊ ന്നമ്ക്ക് എല്ലാ ന്നമ്ക്- ഇന്ന് വേറെ പണിയൊന്നുല്ലല്ലോ ചോറില ഇല്ലെങ്കിൽ സാധാരണ സ്കൂള്ന്ന് മക്കളെ- വിളിച്ചോണ്ടെരാനും മറ്റു ഉണ്ടാവും ഇതിപ്പോ അങ്ങൻത്തെ ഇതൊന്നുല്ല മക്കളെ. ഒക്കെ വീട്ടില്ണ്ട്.
ഉം ഇന്ന് സൺഡേ ഹോളിഡേ ആണല്ലോ? ഉം ഉ ഹ് ഹ് അപ്പ നന്നായിട്ട് മക്കളെയും കൂട്ടിപ്പിടി- ചൊറങ്ങിണ്ടാവുല്ലേ.
അതെ അ കൊറക്കം കഴിഞ്ഞെണീറ്റ്. ചായന്റെ കടിക്ക്‌ട് പഴക്കേക്കൊക്കെ ഇണ്ടാക്കിയ എല്ലാവരും ചായൊക്കെ കുടിച്ചു. അപ്പൊഴേക്കും മഹ് രിബ് നിസ്കരിച്ച് ആ. അതെ അപ്പ മഹ് രിബ് നിസ്കരിച്ച് അത് കഴിഞ്ഞ് പിന്നെ കുർആൻ ഓതലും കഴിഞ് താ അപ്പൊ ഫ്രീ ആയത്. തേ ഉള്ളൂ
ആ അതെ പിനെ എന്നും സ്നാക്സ് ഇണ്ടാക്കുവോ?
ആഹ് എന്നും എന്തെങ്കിലും ഇണ്ടാക്കും മക്കക്ക് എന്തായാലും എന്തെങ്കിലും ഒന്ന് വേണം അവർക്ക് ഇങ്ങനെ വെഷ - വെശപ്പാ വെശപ്പ് വെശപ്പ് പറഞ്ഞിട്ട് ഉം.
അതെന്താ കാലാവസ്ഥ അതല്ലേ. ഹ് മഴക്കാലം ആകുമ്പോ അധികൊരു വെഷപ്പല്ലേ ഉം അതോണ്ടാ. എന്താ ഏഇങ് പഴം കേക്ക് എങ്ങനെയാ ഇണ്ടാക്കാ ഏ
കോഴിമു നാളെ അഞ്ച് കോഴിമുട്ട എടുക്ക ന്ന്ട്ട് ഇട്ട് ഏലക്കായ ഇട്ടിട്ട് ഇളക്കുക നന്നായിട്ട് ഉടക്കുക നമ്മളപ്പ ഇതൊക്കെ ഉണ്ടാക്കല്ലേ ഓംലറ്റ്
മ്മ്
പഴം നാല് പീസ് ആയി മുറിച് ചെറിയ ഉപ്പേരിക്ക് അറിയുന്ന പോലെ മുറിക്കൂല്ല അതുപോലെ മുറിച്ചിട്ട് ആഹ് വാട്ടുക ഓയിലോ നെയ്യോ എടുത്തിട്ട് വാട്ടി എടുക്കുക ആറ് ബോളി അഞ്ചു
കൊല ഉ
അതാ ഇപ്പോൾ ഇനി നമ്മള് കണ്ടാ ഒരേ സാധനം ആണോന്ന് എനിക്കറിയില്ല പേര് ഞങ്ങള ഇവിടെപ്പോ പഴക്കക്കണ പറയ വട്ടടു
അങ്ങനെ എന്താണല്ല
ഉ ഉ അപ്പൊ അതിലേക്ക് ഈ പഴം മാറ്റിയതും കോഴിമുട്ടയും കൂടെ ഒന്നച്ച് മി ക്സ് ചെയ്യ
ആഹ ആഹ ആഹ സൈമനയാണതോ ഉം രണ്ടോ മൂന്നോ പഴ അല്ലെ എടുത്ത് ഉം ഉം
ആഹ അത്ര മതി അല്ലെങ്കിൽ അധികം എന്ത് കിട്ടൂല
ആഹ
പിന്നെ അത് നമ്മള് അടുപ്പത്തെ ഓയിൽ പാത്രം വെക്ക ചൂട് അതിന് ശേഷം ഓയിലോ നെയ്യോ തന്നെ ഒഴിച്ചിട്ട് ജസ്റ്റ് കുറച്ചച്ച് മതിയൊ നെയ് ഒന് പെരട്ടിടാ ആ പാത്രത്തില്ൽ പരട്ടിയിട്ടിട്ട് ഈ മ മിക്സ് നമ്മള് ഉണ്ടാക്കി വെച്ചാ മിക്സി ഇല്ലെ അത് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് വേവിക്കുക
അതെതെ ആഹ ക്കെ അതെ ഇവിടെ മക്കൾക്ക് എന്തെങ്കിലുംഒക്കെ വേണം വരുന്ന സമയത്ത് വിശന്നിന്റെ വരൂ രാവിലെ എന്തെങ്കിലും കഴച്ച് കഴിച്ചോ കഴിച്ചിലെന്നു പോ പോവല്ലേ എന്നിട്ട് പിന്നെ കൊറച്ച് ചോറെ സ്കൂളിലേക്ക് കൊണ്ടു പോവൂള്ളു എന്നിട്ട് പിന്നെ വരുമ്പോഴേക്ക് ഇത് വിശന്ന് വരും അതിന്റെ ഇടയിൽ എന്തേലും സ്നാക്സ് കാര്യങൾ അത ബിസ്കേറ്റ് എന്തെങ്കിലും ഇല്ല ഒന്നും കഴിക്കൂല ഇടും ഉനെ വന്ന് എടുക്കും ഇത്ര ഇട്ടാ മതിട്ടോ അമ്മച്ചീന്ന് പറന്നിട്ട് ന തിന്നൂല കേട്ടോ ഞാ നിന്നൂല കേട്ടോ ഇവിടെ കോഴിക്കളില്ലല്ലേ കോഴിക്കൊക്കെ കൊടുക്കാന് ഇങ്ങോട്ടന്നെ കൊണ്ട വരും
അല്ല നമ്മറ്റേ വറ മക്കൾക്ക് പഴം വാട്ടിയതൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ വാട്ടികോടുത്താൽ മതിയല്ലോ എളുപ്പത്തിനാവുകയും ചെയ്യും
ആഹ് അത് വാട്ടിക്കൊടുക്ക ചെറിയ ആൾക്ക ഇഷ്ടം ണോ ഹ ഒന്നര വയസ്സായിട്ടേള്ല്ലോ അപ്പൊ പിന്നെ ഉളത് കഴിക്കും ചിലപ്പോ ഓരോ ദിവസരും അങ്ങനെ എഗ്ഗ് ഇങ്ങനെ ഒളിങ്ങനെ ഉ മെലിഞ്ഞൊരു ശരീരന്ന അപ്പൊ ഡോക്ടർ എലദിവസം മുട്ട കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും ചിലപ്പോ ഭയമാട്ടിയതും അങ്ങനെയൊക്കെ കൊടുക്കും
പിന്നെ റോട്ടി വാട്ടി കൊടുക്കുക അതൊക്കെ മക്കൾ തി ന്നണക്ക് നല്ലത് റോട്ടി വാട്ടി നല്ല നെയില്ലേ നമ്മ മിൽമ ആർ കെ ജിക്ക അതൊക്കെ ബ്രെഡ് കോഴിമുട്ട ഇട്ടിട്ട് ഒന്നക്കില് എരിട്ടിട്ട് വറ്റാനാണെങ്കിൽ ഉള്ളിട്ടിട്ട് ആഹ അത് അങ്ങനെ വാട്ടീട്ട് കൊടുക്കുക
മ് മ്മ്
ട്ട് ബട്ടർ വാങ്ങി വെച്ചാൽ മതി ബട്ടർ മറ്റേ ചൂടാക്കി
ആ അൻസാൾട്ടല്ലേ ആഹ അതെ അതും ഡോക്ടർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാന് അങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട് ഒക്കെ നമ്മുക്ക് കൊർച്ച് പണിയാണെങ്കിലും മക്കൾക്ക് അതൊക്കെ ഇഷ് ആഹ് അതെ ഇഷ് ഓൽക്ക് ഇല്ലേ നമ്മുടെ ഈ ചോറ് കഞ്ഞി ഇതൊന്നും ഇഷ്ടല്ലേ ഇങ്ങൻത്തെ എന്തെങ്കിലും ക്കൊന്ന് കിട്ടിയാലേ ഉം അതെ അതെ ഉം അതുപോലെ ബിരിയാണി നെയ്ച്ചോറ് ഒക്കെ ഉണ്ടാക്കിയാല് ഉം നല്ല ഇഷ്ടാന്ന് ഇന്നൊക്കെ അത് ഇവിടെ നെയ്ച്ചോറ് വെച്ചിട്ട് അങ്ങെ കഴിക്കാ അല്ലെങ്കി വെറുഞ്ചോറാണെങ്കി ഒരു തവണ മാത്രം കഴക്കൊള്ളൂ പിന്നെ വരൂല്ല അങ്ങനെരവസ്ഥയാണ്
നാല് നേരൊക്കെ ചോറന്നോളു
ചോറ്ന്നോ അത്‌ ശരിയാണ് ട്ടാ ഓൽക്ക് പറ്റിയ ന്നട്ട്ങ്ങട്ടും മ്മ പറിയേയ്നി എന്തെങ്കിലും പറ്റീക്ക്ണ ഉണ്ടാക്കി കൊടുക്കണേ നമ്മുക്ക് ഇവിടെ നേരയ്നി ചെറിയ മക്കളും കൂടെണ്ടായ നമ്മുക്ക് ഓൽക്ക് ഓലായിട്ട് നോക്കാനും കഴിയൂലാലോ
അഹ് ആഹ്
ആ രീതിലാണ് ഞ്ഞാ അപ്പം ഇവളിങ്ങനെ പറിം മ്മച്ചിക്ക് സ്പെഷ്യലിണ്ടാക്കിക്കൂടെ സ്പെഷ്യല്ണ്ടാക്കിക്കൂടെന്ന് പറിയും
ഉം ഉം
അഹ് ങ്ങള് ബിരിയാണിയൊക്കെ വെക്കലിണ്ടോ?
ഓഹ് ണ്ട്ണ്ട്
ആഹ് അവിടെ സ്പെഷലായ്ട്ടിള്ള ബിരിയാണി ഇങ്ങളെങ്ങനെയാ വെക്കല്?
ഞങ്ങള് ചിക്കം ബിരിയാണിയാട ഡെയിലി വെക്കല് ഈ ബീഫിനെ നല്ല വെലേല്ലേ ചിക്കം ബിരിയാണി മൊതലാവുള്ളൂ.
ഉം നെയ്ച്ചോറ് അങ്ങനെ ആക്കിയിട്ടാണോ അതൊ തൾ
അല്ല നെയ്ച്ചോറ് വെച്ചിട്ടല്ലടാ നെയ്ച്ചോറ് വെച്ചിട്ടും വെക്കും പക്ഷേ അത് അത്ര അങ്ങോട്ടൊരു സുഖല്ല്യ.
സുഖല്ല്യലേ ചെലവാ ചെല ആള്കള് പറിയും അത് രസാന്ന്. ഉം ആഹ് ‌തൾപ്പിച്ച് ഞങ്ങൾ ഇവിടെ തൾപ്പിച്ചൂറ്റലന്നെ ആഹ് വടെ
ആഹ് അങ്ങനെ ഇന്റെ വീട്ടിലല്ല ഞാൻ ബീ ഇന്റെ വീട്ടില് നെയ് ചോറ് വെച്ചിട്ടാ വെക്കാ അതൊരു സുഖല്ല്യ മഴ് മഴ്തില്ലേ ചോറ്ങ്ങനെ മണിമണിയായിട്ട് നിക്കുമ്പോ ഒരു സുഖല്ല്യ കൊറച്ചിങ്ങനെ വെന്ത് ഒരു അലിഞ്ഞ പോലെ നിക്കണം അപ്പയേ ടേസ്റ്റ്ണ്ടാവുള്ളു.
ആഹ് ഇവിടെ അങ്ങൻതന്നെ ഞങ്ങളെപ്പയും തൾപ്പിച്ചൂറ്റ്യന്നെ ഇപ്പൊ ഇവടെ നാ ത്തൂൻ വെര്ന സമയത്തും ഹസ്ബന്റിന്റെ പെങ്ങള് വെര്ന്ന സമയത്ത് പറയും ഞങ്ങളവിടെ നെയ്ച്ചോറാ ക്കിട്ട് വെക്കല് നല്ല രസാന്ന് പറിയും പോ ഓരോത്തര്ക്കും ഓരോ ടേസ്റ്റല്ലേ. അത്കൊണ്ടാവും പല അതെ ഓരോ ജില്ലക ജില്ലയിലും പലതരം സ്നാക്സ് കാര്യങ്ങളൊക്കെല്ലെ ചെലോ
അത്രഇഷ്ടല്ല ആദ്യേഷ് ഷ്ട്ടല്ല അദ്യേ ഈ ബിരിയാണി നെയ്ച്ചോറിനോട് വല്യ താൽപര്യല്ല സാമ്പാറ് ചോറിനോടാ താല്പര്യം. അയിനെടക്ക്മ്മ വെച്ചാല് പിന്നാ മഞ്ഞളിരിക്കണേക്കിഷ്ട്ടേല്ല പക്ഷേ ഇവടെ വന്നയ്ഞ്ഞപ്പം ഇന്റെ ഭർത്താവിന്റെ പെങ്ങള് വെച്ചത് കണ്ടിട്ടാണ് നല്ലതാണ് നല്ല ടേസ്‌റ്റാത് കഴിക്കാന്.
ആഹ് അതെ അതെ ആഹ് ചെല ആൾകൾക്ക് നല്ലതാണ് ആഹ് ഇങ്ങള് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കോ?
ആഹ് കൊഴപ്പല്ല്യ നല്ല കുഴിമന്തി അങ്ങനൊന്നുംണ്ടാക്കാനൊന്നും അറിയില്ല ന്നാലും ഇള്ളത് കൊണ്ട് ഒപ്പിച്ച് പോവ്ണ്ട്
ആഹ് ഒപ്പിച്ചു പോവുലേ ഉം അതന്നെ
കൂട്ടുകുടുംബ
ഉം പിന്നെപ്പ ഞമ്മക്ക് ഓരോത്തിനൊരു സമയം കു കുട്ടികളൊക്കെണ്ടാവുമ്പ അതിക് കുട്ട്യാളൊക്കെ ഉണ്ടാവുമ്പോ അധികം നമുക്ക് സമയം കിട്ടൂല ഓരോ റെസിപ്പീസൊക്കങ്ങനെ ട്രൈ ചെയ്ത് നോ ക്കണെങ്കിലേ ഇൻക്കും തിരിയാവില്ല ഇപ്പ രണ്ടാള് ഏഹ് ചെറുതാണല്ലോ ആപ്പൊ
ആഹ് അതന്നെ മക്കള് കൊറച്ച് വെൽപ്പം വെക്കു എല്ല മക്കള് ചെറുതായാലും നമ്മൾ നോക്കും നമ്മൾ ഒറ്റ വീട്ടിലൊക്കെ ആണെങ്കിലേ
ആഹ് ഇവടെ ഒറ്റ വീടും ആഹ് അതെ ഹസ്ബന്റിന്റെ വീ ല്ലാണല്ലോ വീട് പണിണ്ട്
ആഹ് ഞാനും അതന്നെയാണ് ഹസ്ബന്റിന്റെ വീട്ടി തന്നാ
ആഹ് അതെ അപ്പൊവിടെ എല്ലാരുണ്ടാവും ഞമ്മക്ക് പണിയെല്ലാം എടുത്ത് കയിഞ്ഞിട്ട് ഞമ്മക്കിപ്പം അതും കൂടെണ്ടാക്കാള്ള ടൈമ് വെരൂല
ഊം
അപ്പൊ അതിനൻസരിച്ചിട്ട് ഞമ്മളെന്താക്കും കൊണ്ട്കൊടുക്കൂല്ല അങ്ങനെ അങ്ങനെ പോകുന്ന് ഉം വേറെന്തെക്ക്‌യാ?
വേറെന്താങ്ങനെ മക്കളെവിടെ പോയിന്നട്ട് കളിക്ക്യാ? ഏയ് ഓരോ ഓരു പത്ത് പതിനൊന്ന് മണിയൊക്കെയാവും ഒറങ്ങാന്.
ഒറങ്ങാനിലേ ഉം രാത്രി ഫുഡ് കഴിക്കോ മടിയാണോ കഴിക്കാന്
രാത്രി ഫുഡ് മടിയെച്ചാൽ ഇതാ ഇതേപോലെ ചിക്കൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മടിയുല്ല
പിന്നെ ചെറുതുണ്ട് ഒന്ന് മൂന്ന് വയസ്സായിട്ടള്ളൂ. അതിന് എല്ലത്തിനും മടിയാ ഫുഡ്
ആഹ് അതെ ഇവിടെ അങ്ങനെന്നെ ഏത് എന്തേലും കഴിക്കാൻ പറഞ്ഞാല് പിന്നെ ഈ ഭാഗത്തേക്ക് വരൂല്ല അല്ലാതെ ഫോണ് വേണോന്ന് ചോദിച്ചാല് എവിടെയും പോയി ഒറ്റക്ക് ഇരിക്കും ഉം ഉം
അത് മാത്രല്ല എന്ത് ഫുഡ് ആണെങ്കിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ലേസ് മിഠ് മിഠായി അതൊക്കെയാണെങ്കിൽ എന്തെന്നാ ഓടി വന്ന് ജഗപൊക ഇവിടെ പക്ഷെ ബാ ബാക്കിയുള്ള ഫുഡ് അതിന് എങ്ങോട്ട അവർക്ക് വിശപ്പ് പ്പും ദാഹവും വരുന്ന അറിയില്ല
ആഹ് ആഹ് അതന്നെ എന്താ ചെയ്യാ നമ്മള് കൊടുക്കണ്ടന്ന് വിചാരിച്ചു ച്ചാലും അത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ഞമ്മൾ കൊടുത്തു പോകും കാരണം നമുക്കെങ്ങനെയും കുട്ടികള് മിണ്ടാണ്ട് വിളിക്കണ്ട് കൊർചേരം
മക്കളെ ഈ മിഠായിക്ക് ഇങ്ങനെ കഴിക്കുമ്പഴേ നമ്മള് വാങ്ങി കൊടുത്തും പോകും പാവം തോന്നും
ആഹ് ലേ ആഹ് നമ്മളതാ വിചാരിക്ക അല്ലേ നമ്മളെന്തേലും ചോദിക്കുമ്പോ അങ്ങനെയ ആ പാവലേന്നാ നമ്മള് പക്ഷെ എല്ലാരും പറയാ ഞമ്മള് കുട്ടി കുട്ടികളെ ന്നാ പറയാ വാങ്ങി കൊടുത്തിട്ടില്ല
അതുപോലെ ഫോണും അങ്ങനെ തന്നെ ഇപ്പൊ മൂത്തവർക്ക് രണ്ടാക്കും അങ്ങനെ കൊടുക്കല്ലേ അവരോട് ആദ്യെ പറഞ്ഞിണ്ട് സ്കൂള് തുറന്ന് കഴിഞ്ഞാല് ആഹ് എന്ത് അയ്ന് ഇതാക്കൂല ഫോണ് കിട്ട കിട്ടൂല എന്നുള്ളത് പിന്നെ ചെറുതിന് കുറച്ച് സമയം കൊടുക്കും
ആഹ് ലേ ഇതോണ്ട് ശ്രദ്ധക്കുറവ് നല്ലോണ്ണം ഉണ്ടാവും മക്കക്കെ അശ്രദ്ധയേ പെട്ടെന്ന് വരും ഫോൺ അധികം യൂസ് ചെയ്യുന്നവർക്കേ ഞാൻ എന്റെ ഫോൺ കൊടുക്കൂല്ല ഓളെ ഇപ്പ നന്നായിട്ട് കൊടുക്കും അവ നല്ല ഇഷ്ടം ഉപ്പനെ നല്ല ഇഷ്ടം. ആഹ് ഞാൻ പറയും ഇഷ്ട്ടില്ലെങ്കിലും വേണ്ടില്ല ഫോണ് എന്റെടുത്തൂന്ന് കിട്ട് കിട്ടൂലന്ന് എന്തെയ്യ ഉം ഇന്നെ? അതല്ലെങ്കിലും നല്ല ഇഷ്ടാ അവൾക്ക് എന്തെങ്കിലും എല്ലാ സീറ്റ്സ് കിട്ടണം അല്ലെങ്കി ഫോണ് കിട്ടണം ഏഹ് പഠിത്തം കാര്യോന്നും വേണ്ട അല്ലെങ്കി ഒറങ്ങണം. ഇതൊക്കെ തന്നെയാ ഇപ്പത്തെ കുട്ടികളുടെ ഒരു അവസ്ഥ.
ആഹ് അത് തന്നെ പിന്നെ വല്യ കുട്ടികളായാൽ പറയെം വേണ്ട ഓൽക്ക് എന്താ പറയാ ജോലിയൊന്നും ചെയ്യാൻ പഠിക്കും വേണ്ട ഫുൾ ടൈം ഫോണിൽ കളി ഒറ കുപ്പത്തെ പെൺകുട്ട്യക്കും ആൺകുട്ട്യാക്കും ആൺകുട്ടികള് പുറ പുറത്ത് പണിക്കും പോകൂല്ല പെണ്ണ് കുട്ടികൾ അകത്ത് പണിയും ചെയ്യൂല്ല.
ആഹ് അതെ അതെ. ഓക്കെ എന്നാ ഞമ്മള് പിന്നെ വിളിക്കാല്ലേ ആഹ് അതെ അതെ. ഓക്കെ നമുക്ക് പിന്നെ വിളിക്കാട്ടോ എന്നാൾ വന്നിട്ടുണ്ടേ ഓക്കെ ശെരി. ഉ ഉ